തിരിക്കുന്നു എവടെ നീയ്
ഞാനിപ്പോ ജോലിയ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് എത്തിയതേയൊള്ളൂ നാളെ ഞായറാഴ്ച ആയിട്ട് കൂടി എന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയത് ഇപ്പോഴാണ്. ഈ ഒൻപതര ആയപ്പോഴാണ് എന്റെ വർക്കെല്ലാം കപ്ലീറ്റ് ആയത് അപ്പോ അതിനു ശേഷം ഞാനിപ്പോ വീട്ടിലേക്ക് എത്തിയതേള്ളൂ. കുളിച്ച് ഫ്രഷ് ആയിട്ട് താങ്കളെപ്പോ ആദ്യയിട്ട് വിളിക്കുകയാണ്
ഓഹ് ഇത്രയും നേരടുക്കൊ നിങ്ങക്ക് ജോലിയൊക്കെ കംപ്ലീറ്റാൻ സാധാരണ
അതേ ഒരു ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധ്യതള്ളത് കൊണ്ട് ഇത്രയും ടൈമൊക്കെ വർക്കയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ടീംമേറ്റ് അല്ലെങ്കിൽ ഒരു ടീമിലുള്ള ബാക്കിയുള്ള ആൾക്കാര് അവിടെ വർക്ക് കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ്സ് തീർത്തില്ലന്നുണ്ട്ണ്ടെങ്കില് ഇത്രയും ടൈം നമ്മൾ ഇരിക്കേണ്ടി വരും ഓഫീ ണ്ടിവരും ഒരു പ്രൈവറ്റ് മേഖലയിലാവുമ്പോ അത്രയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ.
ക്ഷെ എല്ലാ പ്രൈവറ്റ് കമ്പനീസും അല്ലെങ്കിൽ ഏഹ് കോർപ്പറേ മറ്റുമേഖലെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലതൊക്കെ ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അവരവരുടെ എംപ്ലോയീസിന് പൊന്നും പോലെ കൊണ്ടു നടക്കുന്നത് എന്താന്നച്ചാൽ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്ക ഫുഡ്ഒക്കെ നമ്മള വീട്ടിൽ പോലും അത്രേ നല്ല ഫുഡൊന്നും നമുക്ക് കിട്ടത്തില്ല. അത്ര അടിപൊളി ഫുഡ് കംഫർട്ട് ആയിട്ട് വർക്കെയ്യാൻ പറ്റുന്ന ചെല ആൾക്കാർ ഇപ്പം വല്യ വല്യ കമ്പനീസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സാധാ മറ്റേ കൗച്ചിലൊക്കെ ഇരുന്ന് ഭയങ്കര കൂളായിട്ട് അങ്ങനെ എ ജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോർപ്പറേറ്റ് മേഖലകളും ഉണ്ട്
ആഹ് അതെ പക്ഷേ ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്പ്പെന്റെ മൂന്നാമത്തെ കമ്പനിയാണ് ഞാൻ ആദ്യരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിൽ ആഹ് ഞാനൊരു സെയിൽസ് ഡിപാർട്ട്മെന്റിൽ വർക്ക് ചെയ്യയായിരുന്നു അതിനു ശേഷം ഞാൻ ആ ഒരു വർഷം കംപ്ലീറ്റായ ശേ ഷം എനിക്ക് വർക്ക് പ്രഷർ താങ്ങാൻ പറ്റാത്തതിലും അപ്പുറമായിട്ട് വന്നപ്പോ ആ എന്ത് ചെയ്തു അടുത്ത കമ്പനിയിലേക്ക് ചേഞ്ച് ആയി അതിനു ശേഷം ആ അതിനേഷ ആ കമ്പനിൽ ഞാൻ മൂന്ന് വർക്ക് അത് എൻ്റെരു രണ്ടാമത് ഞാ വർക്ക് ചെയ്ത കമ്പനിന്റെരു ക ഫർട്ട്സോൺ ആയിരുന്നു ഞാൻ ഏകദേശരു മൂന്ന് വർഷത്തോളം കാലം മൂന്ന് മൂന്നര വർഷത്തോളം കാലം ഞാൻ ആ കമ്പനിൽ വളരെ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തു പണി ചെയ്തു ശേഷം ആ ന്റെ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനിയാണ്. അപ്പൊ എന്റെ ഒരു ആറ് ഏഴ് വർഷത്തെ ജേണി എന്റൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ? എന്റെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ലൈഫ് എന്ന് പറയുമ്പോൾ എനി നികാ ആ ഒരു വർക്ക് ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാനോ ആഹ് എനിക്കൊരു ഒരു ഡെയ്ലി ഒരു ദിവസം തുടങ്ങുന്നന്നെ നല്ലൊരു ടെൻഷനും പ്രഷറും സ്ട്രെസ്സോഡും കൂടിയാണ് ഓ പ്രൈവറ്റ് കമ്പനിൽ വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട്ള്ളൊരു കാര്യം തന്നെയാണ്.
പിന്നെ നമുക്ക് എല്ലാർക്കും നമ്മളിഷ്ടപ്പെട്ട ജോലിയൊന്നും കിട്ടണംന്നില്ല. അപ്പൊ ഈ പ്രൈവറ്റ് കമ്പനീല് നമ്മള് ചൂസ് ചെയ്യുമ്പോ നല്ല കമ്പനി നോക്കി ചൂസ് പിന്നെ ഒരു കാര്യണ്ട് നമ്മള് ചൂസ് ചെയ്യുന്നല്ലല്ലോ അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോ എട് ക്കുന്നതാണ്. അതൊക്കെ ശരിയാണ് പക്ഷെ ആ നമ്മള് നമ്മടെ ഒരു പ്രൊഫെഷെണൽ ലൈഫിനോടൊപ്പം ഒരു പേഴ്സണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്യാൻ പോയില്ലെങ്കി നമ്ക്ക് ഏതെങ്കിലൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒന്നെങ്കി നമുക്ക് നമ്മുടെ ജോലിൽ വല്യ കോൺസെൻട്രേഷ ഷൻസും കാര്യങ്ങളു ഒന്നും കിട്ടത്തില്ല. അല്ലെങ്ക നമ്മുടെ ഇപ്പം അല്ലാതൊരു പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാല് പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്ത ചെല ആൾക്കാർക്ക് പ്രൊഫഷണൽ ലൈഫില് അത്രെയ്ക്കൊരു നല്ല ഉയർച്ച ഉണ്ടാവണം ന്നില്ല പ്പ ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് മേഖെലെടെ പ്രശ്നങ്ങളാണ് ഇപ്പ ഇത്രേം ഒരുപാട് സമയം വർക്ക് ചെയ്ന്നതും ക്ഷേ അതിനൻസരിച്ച് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനോ അല്ലെങ്കി ജീവിതത്തിന്റൊര് ക്വാളിറ്റി വർദ്ധി ഠിക്കാനൊക്കെ ആവശ്യമായ രീതിയില് ശമ്പളൊ ഒക്കെ കിട്ടുവാണെങ്കില് കൊറേ കൂടെ നല്ലതായി.
ഏഹ് നമ്മള് ഞാൻ ചിന്തിക്ന്നത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടെന്ന് സാലറി മേടി എന്നതിനേക്കാൾ ഹ് സമാധാനപരമായിള്ളൊരു ലൈഫാണ് ഞാൻ ഉദ്ദേശിക്ക്ണ് ഇപ്പൊ ഈ പ്രൈവറ്റ് കമ്പനിയാണെന്ന്ണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാനിപ്പോ ഏകദേശം ആഹ് ഒരു എട്ട് മുതല് പതിനൊന്ന് മണിക്കൂർ വരെ ഞാൻ ന്തായ്തോരു സാഭാവികമായിട്ട് ഞാനിവിടെ വർക്കെയ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പന്ത്രണ്ട് മണിക്കൂറാവാം പതിമൂന്ന് മണിക്കൂറാവാം. വീട്ടിൽ വന്നിരുന്നിട്ടും എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്കാണെങ്കി ഒരു ഫാമിലീ യോടുള്ള സ്പെൻഡ് യ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നില്ല എനിക്ക് ആ സാലറി കിട്ടണൊന്നള്ളു ആ സാലറി തന്നെ ഒര് ആള്ണ്ട് മിഡിൽ ക്ലാസ് ഫാമില്യാണ് പല ആവശ്യങ്ങൾക്കായിട്ട് ഇ എം ഐ ഡ്യൂസ് ബാങ്ക് ലോൺസൊക്കെ ആയിട്ട് പല രീതിയിലാ സാലറി അങ്ങ് പോകുന്നു വീണ്ടും അട്ത്ത മാസം വരുമ്പോ ഇതെല്ലാം ഈ ലോണ് ഇ എം ഐ എല്ലാം അടച്ച് തീർത്തേനേഷം വീണ്ടും കടം വാങ്ങുന്നു ഫാമിലിക്ക് ഇപ്പം വീട്ടില് അറിയാലോ മിഡിൽക്ലാസ് ഫാമിലി ആവുമ്പോ വീട്ടില് അതിൻ്റേതായ ചെലവ്കള് കാര്യങ്ങള്ണ്ട് അപ്പൊ വീട്ടിലേക്ക് ഷിഫ് ചിലവാകുന്നു ബാങ്ക് ഇ എം ഐ അടക്കുന്നു ലോണുകളടക്കുന്നു ഡ്യൂസ്ടക്കുന്നു വീണ്ടും അടുത്ത മാസം കടം വാങ്ങു ഇത് റ് റിപ്പീറ്റായിട്ട് പോക്കോണ്ടിരിക്കാണ് അപ്പൊ സാമ്പ ത്തികമായിട്ട് ജീവിത നെലവാരം മെച്ചപ്പെടുത്താനായിട്ട് പറ്റ്ന്നില്ല. സമാധാനപരമായിട്ട് ള്ളൊരു ലൈഫ് കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനീല് വർക്ക് ചെയ്ത് ഏഹ് വളരേ ജീവിതം മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോയിക്കോണ്ടിരിക്യായാണ്. അപ്പൊ ഞാൻ കരുതുന്നത് വെച്ചെയ്ഞ്ഞാല് നമ്മളിപ്പം പഠിച്ച് ഒരു പ്ലസ് റ്റൂ കംപ്ലീറ്റെയ്ത് അല്ലെങ്കി ഒരു ഡിഗ്രി കംപ്ലീറ്റെയ്തെ ഉടൻ തന്നെ ആഹ് പുതിയൊരു ജോലി ഏഹ് ജോലി നോ സമയത്ത് ഗവൺമെന്റ് ഫീൽഡിലേക്ക് വരണം ആയിരുന്നു എന്നായിരുന്നു ഞാനിപ്പോ ചിന്തിക്കുന്നത് ഒരു ഗവൺമെന്റ് ഫീൽഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം കിട്ടും അത്യാവശ്യം നല്ല സാ സാലറി കിട്ടും സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് കിട്ടും. അപ്പൊ അങ്ങനെ അന്ന് പ്ലസ് ടു അല്ലെങ്കില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആരും ഗവൺമെന്റ് ഫീൽഡിലേക്ക് വരണം അല്ലെങ്കില് ഗവൺമെന്റ് ഫീ ഫീൽഡിലേക്കുള്ള എക്സാമ് പാസാവ്ണ രീതിയില് ആരും നമ്മളെ ഒരു മാർഗ്ഗനിർദ്ദേശം തരാനോ നമ്മളെ ഉപദേശിച്ച് നേരെയാക്കാനും ആരും തന്നെ ഇല്ലായ്ര്ന്നു നമ്മളെന്താ ചെയ്തേച്ചാല് പെട്ടെന്ന് ആഹ് ഒരു ഓ ജോ ഈ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആ കൊറോണ സമയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കൊറച്ച് പൈസ ഇണ്ടാക്കണംന്നുള്ള രീതിയില് ജോലി പെട്ടെന്ന് കണ്ടെത്തണംന്ന്ള്ള രീതി പ്രൈവറ്റ് ഫീൽഡിലേക്ക് എറങ്ങിയതാണ് പ്പ ചെന്നെറങ്ങിയതൊരു ലൂപ്പിലേക്കാണ് ഈ ലൂപ്പ്ങ്ങനെ കണ്ടിന്യൂയ്തൊണ്ടിരിക്കും. യാ പ്പ ജീവിതം തന്നെ ഒരു മോശം അവസ്ഥയിലേക്ക് പോക്കൊണ്ടിരിക്ക് യാ
ഇനീയവസരങ്ങളൊണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പ്രായപ്പം തന്നെ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതാനുള്ള പ്രായപരിധിയൊക്കെ ഒരുപാട് കൂട്ടീട്ടുണ്ട് വേണമെങ്കില് ഇനിയും പഠിച്ച്- ഇതാക്കാവുന്നതേ ഉള്ളൂ. പലാൾക്കാരും എനിക്ക് തന്നെ അറിയാന്നുള്ള പല സുഹൃത്തുക്കള് മുപ്പത് വയസ്സിലൊക്കെ- ഗവൺമെന്റ് മേഖലയില് ജോലി തേടി എറങ്ങിയിട്ട് അവർക്ക് കിട്ടി അതായത് മനസ്സാ മനസാന്നിധ്യം എന്ന് പറയും ഇപ്പ ഏതൊരു കാര്യവും ജോലിയുടെ കാര്യത്തിലല്ല ഏതൊരു കാര്യം ചെയ്യാനും നമുക്ക് ഒരു വില്ലിങ്ങ്നസ് ഒണ്ടായിരിക്കണം ഒന്നും നമ്മളോ കൊണ്ട് പറ്റൂല എന്ന് നമ്മള് വിചാരിക്കാൻ പാടില്ല അപ്പൊ എന്റെ കാര്യത്തില് കു എനിക്ക് ചെലപ്പോ അറിയാത്തൊരുപാട് സബ്ജക്ടുകളൊണ്ടായിരിക്കാം അറിയാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആഹ് ഞാൻ വിചാരിക്കുന്നേന്ന് വെച്ചാല് ഒരു വ്യക്തിക്ക് പഠിക്കാംപറ്റാത്തതായിട്ട് ഒന്നുവില്ല എന്നൊള്ളതാണ് ചെലപ്പോ എനിക്ക് പറ്റില്ലായിരിക്കാം. എനിക്കൊരു കേപ്പബിലിറ്റി ഇല്ലായിരിക്കും പക്ഷെ എന്റെ മനസ്സിന് ഞാൻ എനിക്കത് പറ്റില്ലാന്ന് ഞാൻ പഠിക്കുന്ന കാര്യത്തിലങ്ങനെ വിചാരിക്കാറില്ല എനിക്ക് പറ്റും. ഓക്കെ ഇത് പഠിച്ചെടുക്കാന് ന്നെ കൊണ്ട് പറ്റും എന്നൊള്ളത്. പിന്നെ നമുക്ക് എനിക്ക് തോന്നീട്ടുണ്ട് ഇപ്പോരോ സബ്ജക്റ്റൊക്കെ പഠിക്കുന്നവസരത്തില് നമ്മൾ ആദ്യം ഒരു ഒരു മാസം ഒരു ഒരാഴ്ച ആ സബ്ജക്ട് തന്നെ നിക്കുവാണെങ്കി അതിലുള്ള ടേംസും വേർഡ്സും എല്ലാം മുക്ക് ഫെമിലിയയാവും അങ്ങന ഫെമിലിയറാവുമ്പോഴാണ് ആ സബ്ജക്ട് നമുക്ക് ഈസി ആവുന്നത് അല്ലാതെ ഇപ്പൊ നമ്മള്- ഒരു കാര്യവാദ്യവായിട്ട് വായിക്കുമ്പോ നമുക്കൊരു ഐഡിയേല്ല ഇതൊക്കെന്ത ഇതൊക്കെ ഏത് ടെമാണന്നോരൈഡിയേല്ല പക്ഷെ അമ്മളൊരു ഒരാഴ്ച കണ്ടിന്യൂസായിട്ട് ആ ഒരു സബ്ജക്റ്റ്ല്ങ്ങനെ നിക്കുന്നവസരത്തിൽ നമുക്കുള്ള ടേംസെല്ലാം ക്ലാരിറ്റി കിട്ടിയിട്ട് ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോ- പിന്നെ നമുക്ക് ആ ഒരു വിഷയത്തില് തന്നെ അറിഞ്ഞൂടാത്ത പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ- പോലും നമുക്കത്രെ ബുദ്ധിമുട്ട് വരാറില്ല അപ്പൊ ഞാന് - ക്കുന്ന കാര്യത്തിൽ അനലൈസ് ചെയ്ത ഒരു കാര്യവതാണ് പിന്നെ ഈ ജോലിയുടൊരു കാര്യം നോക്കുമ്പഴത്തേക്കും- പിന്നെ നമുക്ക് കിട്ടിയ ജോലി ചെലാൾക്കാര് ശമ്പളം കൊറവാണ് ഇത് ഇഷ്ടപ്പെട്ട ജോലി ചെയ് കിട്ടുവാണെങ്കില് അവര് കുറവു ശമ്പളം ആണെങ്കിലും നന്നായിട്ട് അപ്പ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് അയാള്ന്ന് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അയാളടുത്ത് നമ്മളിങ്ങനെ നിങ്ങള് അത് ഗവൺമെന്റ് സെക്ടറിലാണ് നിങ്ങൾക്ക് കൊറവ് ശമ്പളവല്ലേ നിങ്ക് കൊറച്ചൂടെ മെച്ചപ്പെട്ട ശമ്പളോക്കെ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാള് പറഞ്ഞൊരു കാര്യംന്ന് വെച്ചാല് അയാള് ശമ്പളത്തിന് വേണ്ടിയല്ല ആ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നൊള്ള രീതിയിലാണ് അയാൾടെ മറുപടി. തന്നത് അപ്പോ അതാണ് നമ്മള് ഒരു കാര്യം നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു മേഖലയിലേക്ക് പോകാൻ നമുക്ക്
ഞാൻ അതെ അതെ കറക്റ്റ് ആണ് വളരെ കറക്റ്റ് ആയിട്ടുള്ളോരു മറുപടിയാണ്. ഞാൻ ചിന്തിക്കേന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് ഇപ്പോ നമ്മള് ഇഷ്ടപ്പെട്ടൊ ഒരു കാര്യം ചെയ്യുക എന്നതിലല്ല നമ്മളിപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു ട്ടാണ് ജോലിക്കെല്ലാം കേറുന്നത് നമ്മള് ഏതൊരു സ്ഥലത്തായാലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യാം ആ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ചെയ്യാന്നൊള്ള രീതിയിലായിരിക്കും കേറാ
പക്ഷേ ആ സ്വാഭാവികമായിട്ടും ആ ഒരു കോർപ്പറേറ്റ് മേഖലയുടെ എല്ലാ പ്രഷറും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നൊരു സാഹചര്യാണ് ഇപ്പോ നിലവില് നടന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇനിയും നിലവിലുള്ള കമ്പനിയും മാറി- നമുക്ക് കംഫോർട്ടായിട്ടുള്ള വളരെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന- വളരേ പ്രശ്നങ്ങളില്ലാത്ത പ്രഷറില്ലാത്ത ഇപ്പോ നമ്മുടെ മുകളിലുള്ള മാനേജർമാരുടെ ചീത്തവിളി ഇല്ലാ- ടെൻഷന്ല്ലാത്ത മറ്റൊരു ജോലിയിലേക്ക് മാറണം എന്നാണ് ഞാനാഗ്രഹിക്കുന്നത് പൊതുവായിട്ടൊരു കോർപ്പറേറ്റ് കമ്പി സെയിൽസ് എന്ന് പറഞ്ഞ ജോബ് എന്ന് പറയുമ്പോ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യണ്. ഞാനെന്തെയ കരിയർ സ്റ്റാർട്ടെയുന്നൊരു സെയിൽ എക്സിക്യൂട്ടിവ് ന്നാണ് ന്നട്ട് അതിനേശം സെയിൽ എക്സിക്യൂട്ടീവ് എന്തെന്ന് സെയിൽസ് ബിസിനസ്സ്. ഡെവലപ്മെന്റ് ഓഫീസറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതിനേശം ഏരിയ മാനേജർ പോസ്റ്റില് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് സെയിൽസ് എഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ റീജിയണൽ കേരളത്തിൽ ഇപ്പോ ആറീജണൽ മാനേജർ ന്ന് പറഞ്ഞ പോസ്റ്റിലാണ് നിലവിലുള്ളത്. അപ്പോ ഞാനിങ്ങനെ പടിപടിയായിട്ട് എന്റെ അ് കരിയ- ഒരു ഗ്രോത്ത് എന്റെ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അതുപോലെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പട്ടിയിട്ടുണ്ട്. പക്ഷേ. ഇങ്ങനെയൊക്കെ ചെയ്താല് നമ്മളിപ്പോ പൈസ ഇണ്ടാക്കിയാലും ഏൻ ചെയ്താലും സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം. നഷ്ടപ്പെടുത്തുകയാണ് അപ്പോ ഇപ്പോ നമ്മള് ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക്. ഫാമിലിയോടൊപ്പോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോടൊപ്പോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയോടൊപ്പോ. സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളരു ടൈം അവിടെ കിട്ടുന്നില്ല. അപ്പൊ ഞാ എൻന്റെ പ്ലാൻന്ന് വെച്ചല് ഇനി ഞാൻ എന്റെ പ്ലാൻ വെച്ചാൽ ചെയ്യൻ പോകന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഒപ്ഷനാണ് എന്റെ കൂടെള്ളത് ഒന്നുങ്കില്. ഒരു ഗവൺമെന്റ് അ് ജോബിലേക്ക് കിട്ടുന്നവര് ട്രൈ ചെയ്യ ശ്രമിക് അല്ലാന്നുണ്ടെങ്കിൽ. കംഫോർട്ട് ആയിട്ടുള്ള മറ്റൊരു ജോലി അതായത് വർക്ക് പ്രഷർ ഇല്ലാത്ത വളരെ. സമാധാനപരമായിട്ട് ചെയ്യാ പറ്റുന്ന മറ്റൊരു ജോലിയിലേക്ക് മാറാന്നുള്ളതാണ്. അതൊരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് പോവാതെ. ഇപ്പൊ നമ്മിപ്പോ ഇഷ്ടപ്പെടുന്നു നമ്മ ഡ്രൈവിംങ് വളരെ ഇഷ്ടമാണ് അപ്പോ. ഡ്രൈവിംഗ് മേഖലയിലേക്ക് മാറിയാലെന്നോ അല്ലെങ്കിൽ. വേറെ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് മാറണം എന്നുള്ള രീതിയിലൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഭാവിയിൽ ചെലപ്പോ ഞാൻ അങ്ങനെ അ ഈ ഒരു കോർപ്പറേറ്റ് ജോബ് ഉപേക്ഷിച്ചിട്ട്. ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിലേക്ക് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് ഞാൻ ഉറപ്പായിട്ടും മാറും.
അത് നല്ലൊരു ഓപ്ഷനാണ് കാരണംന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുയാണെങ്കിൽ അത് നമ്മ സമയം നോക്കത്തില്ല എത്ര സമയം നമ്മൾ വർക്ക് ചെയ്െത ന്നൊ നമ്മൾ അതിറെ പ്രോഫിറ്റ് എന്താണെന്നൊന്നും നോക്കത്തില്ല അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ നമുക്ക് തന്നെ താനെ. ആ അതിൽ നിന്ന് നമുക്കൊരു. വരുമാനം കിട്ടും അത് ഇഷ്ടപ്പെട്ട് ആകുമ്പോത്തേക്കും കൂടുതൽ കിട്ടും. ആ മേഖലയില് നമുക്ക് ശോഭിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യംന്ന് വെച്ചാല് എല്ലാ മേഖലയിലും. നമ്മളിങ്ങനെ ഇപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ജയിച്ച് പോ പോയിട്ടുള്ള. ഒരു ഗവൺമെന്റ് സെക്ടറിക്കയറിയാ ത അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറി കേറ്യാല് ഈ എല്ലാ മേഖലയിലും നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോല. മ ഒരു ജീവിതം. പോസിബിൾ ആയിട്ട് വരില്ല എന്തെങ്കിലുമൊക്കെ നമ്മളവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് അത് അതാണ് ഈ അത് ഈ ഒരു പ്രപഞ്ച സത്യം പോലെ നിലനിൽക്ക. ുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ ൽ പോലും. ആ ബിസിനസിൽ പോലും നമ്മുടെ എഫേർട്ട് ഉണ്ട പിന്നെ ചിലപ്പോ ബിസിനസില് നമ്മള്. നമ്മുടെ ബിസിനസ്സ് ആവുമ്പൊ അത് വളർത്തണം എന്നുള്ള പേരില് നമുക്ക്. ആ ഒരു പ്രഷർ ചിലപ്പോൾ നമ്മള് നമുക്ക് ഓവറായിട്ട് കൊടുക്കത്തില്ല ചിലവർ അങ്ങനെ. കൊടുക്കും അങ്ങനെ എല്ലാ മേഖലയിലും അ അതിന്റേതായിട്ടുള്ള പ്രഷറും ബുദ്ധിമുട്ടും എല്ല. ഉണ്ട് അത് മനസ്സിലാക്കി പോകുക.
അതെ അതെ അതെ. താങ്കളട് സംസാരിച്ചപ്പോ വളരെ പോസിറ്റീവ് ആയിട്ട് തോന്ന്ണ്ട്.